ലോ കേൾക്കാവോ കേൾക്കാവോ ആഹ എന്തൊക്കെയാ എന്തൊക്കെയാ ചായകുടിയൊക്കെ കഴിഞ്ഞോ കഞ്ഞി കുടി ഒക്കെ കഴിഞ്ഞോ
ചായ കുടി കഴിഞ്ഞിട്ടേ ഇള്ളൂ ഭക്ഷണം കഴിച്ചു രാവിലത്തെ നാസ് കഴിച്ചു മക്കൾക്ക് ഭക്ഷണം ഒക്കെ കൊടുത്ത് എ ഹ് ഇപ്പൊ ഓരോ ജോലികള്
എന്തായിരുന്നു രാവിലെ ഇന്ന് ആ രാവിലത്തെ ഒക്കെ ചായ കുടിഒക്കെ കഴിഞ്ഞു എന്തായിരുന്നു രാവിലെ ണ്ടാക്കിയത്
ബൂരിയായിരുന്നു ബൂരിയും കടലക്കറിയും
ആഹ എങ്ങനെയ ഗോത പൂരി എന്ത് ഗോതമ്പപ്പൊടിയിലോ അതോ മൈദ പ്പൊടിയിലോ
ഗോതമ്പ് പൊടിയില അതാകുമ്പോ മൈദ ഞങ്ങള് മൈദയില് ചുടാറില്ല കട്ടിയുള്ളതല്ലേ
മൈദൽ ആ കൂടുതൽ എല്ലത്തിനും ആ അട്ടപ്പൊടി തന്നെയാണ് ഉപയോഗി ക്കാറ് അമ്മള്.
എല്ലാത്തിനൊന്നുല്ല നമ്മള് അധികം ആരോഗ്യത്തിൽ നോക്ക ക്കെ ഉണ്ടെങ്കിലും മൈദ കടികളൊക്കെ ഉണ്ടാക്കുമ്പോ അധികം അത്യാവശ്യം. മൈദ തന്നെ ഉപയോഗിക്ക.
മൈദ ഉപയോഗിക്കണ്ടോടത്ത് മൈ ഒന്നെ ഉപയോഗിക്കും. മൈദ ഉപയോഗിക്കുന്നിടത്ത് മൈദ ഉപയോഗിക്കും. ഞാനും പൂരി ഉണ്ടാക്ക ണെങ്കിൽ കൂടുതല് ഞാൻ മൈദൽ ഇണ്ടാക്കാറില്ല. ഞാ ആട്ടപ്പൊടിതന്നെ ഇണ്ടാക്കാറ്. നിങ്ങളൊക്കെ എങ്ങനെ ഇണ്ടാക്കാല്.
ആഹ് ഞങ്ങള് ഗോതമ്പ് പൊടിയിലാ പൂരി ഉണ്ടാക്കുവ.
എന്താ വെച്ചാല് ഗോതമ്പ ഉണക്കിപൊടിച്ചതിലും നമ്മള് ഈ പാക്കറ്റ് കിട്ടണ ആട്ടപ്പൊടിയില ഉണ്ടാക്കല്
ഞങ്ങള് പാക്കറ്റ് വാങ്ങുന്നെ ചെയ്യാ. നമ്മളിങ്ങനെ പഴയ എന്റെ ഉമ്മക്കെ ഇങ്ങനെ ഉണക്കിപ്പൊടിച്ചിട്ട്. ക്കയ ചെയ്തിരുന്നത് നമ്മള് ഈ എളുപ്പ വഴിയല്ലേ നോക്ക പാക്കറ്റ് പൊടിന്നെ വാങ്ങ
ഇപ്പ നമുക്ക് ഗോതമ്പ് കിട്ടാത്ത പ്രശ്നമല്ല പക്ഷെ ആട്ടപ്പൊടി കൂടെ കിട്ടും നമുക്ക് ആറ് കിലാണ്ടെങ്കും മൂന്ന് കിലോ ആട്ടയും മൂന്ന് കിലാം ഗോതമ്പ ആണ് കിട്ടുക അപ്പം മൂന്ന് കിലാം ഗോതമ്പ് ആട്ട ഇപ്പ മൂന്ന് പാക്കറ്റ് ഉണ്ടാവും പിന്നെ ഗോതമ്പടി ഇരിക്കും അപ്പൊ കോഴിക്കളുണ്ട് അവർക്കൊക്കെ ഇട്ട് കുറശൊക്ക ആയിട്ടങ്ങനെ ഇട്ടോട്കും പിന്നെ ഇതേപോലെ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ ഞങ്ങ കൊടുക്കും ദേശത്തേക്ക അ അവർക്ക് ചെലപ്പോ സ്ഥിരമായിട്ട് അട്ട ചപ്പാത്തി ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാാവല്ല വൈകുന്നേരങ്ങളില് അപ്പോപിന്നെ അങ്ങനെങ്
അതെ ഇവിടെ അമ്മക്ക് ഷുഗർ ഉള്ളണ്ട് രാത്രി ചപ്പാത്തിയ ഒക്കെ ചുട്ടിട്ട് അങ്ങനെയാ കഴിക്കുക രാത്രി ഭക്ഷണം ചോറധികം കഴിക്കു ിക്കാറില്ല അപ്പോ ആട്ട ഇല്ല ഞങ്ങള് ഇല്ല ഇല്ല ഞങ്ങള് രാത്രി എന്ത് ചെയ്യും രാത്രി അന്നം നേരത്തേക്ക് ഉള്ളത് നേരത്തെ അങ്ങനെ പരത്തി ഫ്രിഡ്ജിൽ വെക്കു അങ്ങനെയൊന്നുല്ല. വയസായവരാണല്ലോ അപ്പൊ അവർക്ക് അങ്ങനത്തെെയൊന്നും ദഹിക്കില്ല അപ്പൊ അപ്പപ്പ ഉണ്ടാക്കിണ്ടോ ഉണ്ടാക്കിയാല അങ്ങനെ കഴിക്കുക ചെയ്യും
ആഹ ഭൂരി എങ്ങനെ ഉണ്ടാക്കല് ർ നമ്മളെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെലെങ്കിലും കൂട്ടോ അയിൽ കൂട്ട്. ആട്ടപ്പൊടിയ ആ റവ ഞാനും റവ കൂട്ടിട്ട്ന്നെയാണ് ചെയ്തത് നല്ല ഉഷാറവും റവ ക
അധികം എണ്ണ കുടിക്കില്ല അങ്ങനെയാകുമ്പോ.
ഉം റവ കൂട്ടി ചെയ്യുമ്പോൾ പെ പെട്ടന്ന് നല്ല പൊള്ളകും ചെയ്യും എണ്ണ കുടിക്കുംല്ല നല്ല ഉഷാറാണ്ക്കാരം
അതെ ചൂടോടെ ആവുമ്പോ മക്കള് അവർക്ക് ഇഷ്ടപ്പെട്ട കറി ഉണ്ടെങ്കില്
ഇവിടെ ഭൂരിയക്കെ ഉണ്ടാക്കിയാ കറീന്റെ ആവശ്യം ഇല്ല ഇന്റെ മൂത്ത മോൻക്കൊന്നും കറിന്റെ ആവശ്യം തന്നെയില്ല. അങ്ങനെതിന്നും.
നമ്മളിഷ്ട്ടല്ലല്ലോ നോക്ക ഭക്ഷണം ഇണ്ടാക്കാന്ന് പറയുമ്പോ ആദ്യം നോക്ക കുട്ടികളെന്ത്ട്ട് കഴിക്കും.
അതെ
അത് ഭക്ഷണം എന്ത് അവര് എന്ത് കഴിക്ക അവരെങ്ങനെ പെട്ടൊന്ന് അവരെ വയറ്റിൽ എങ്ങനെ വേഗം എത്തിക്കാന്ന്ള്ളതാ
അതെ ഞമ്മള് നോക്ക അതെ അതെ അതെ അങ്ങനെയാണ് പിന്നെ ചോറത് അടുപ്പത്ത്‌ണ്ട് ഇനിയിപ്പോ ചെറുതായി ഹ് ആവോലിന്റെ മീന് കിട്ടിയിട്ട്ണ്ട് ചെറിയ കുട്ടികള് മീനൊക്കെ ഭയങ്കര വേലല്ലേ ഇപ്പൊ.
അതെ മീൻ ഇന്ന് ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചിരുന്നു ബീഫിനാണെങ്കിലും വെല കൂടുതലാണ് മീനിനാണെങ്കിൽ മത്തിക്ക് വരെ ഭയങ്കര
വെലയാണ് അപ്പം കോയിക്കാണെങ്കിലും വെലയാണ്. ഇവിടെക്കെ കോഴിക്കും വെലയാണ് എല്ലത്തിനും വെലയാണ് അപ്പൊ പിന്നെ
കുട്ടിയ്ക്കാണെങ്കിൽ മീനോ മീനോ ഇറച്ചിയോ ഇല്ലാണ്ട് ഭക്ഷണ
അത് ശരിയാണ് അപ്പ ഇന്ന്പ്പം ഞാന് രാവിലെ വെള്ളപ്പം ചുട്ടതാണ് ഇന്നലപ്പം നോമ്പായ കാരണം ഒന്നു മുതൽ പത്ത് വരെ നോമ്പുണ്ടായിന്നു. ആ നോമ്പ് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നലെ എല്ലാർക്കും നോമ്പുണ്ടായപ്പള് ചെറിയ കുട്ടിക്കല്ലാത്ത എല്ലാർക്കും നോ ണ്ടായിന്ന് വീട്ടിൽ അഞ്ചാക്കും നോബ്ണ്ടായിര്ന്ന് അപ്പ പിന്നെ പൊറാട്ടയും ഹ് ഇതൊക്കെയായിരുന്നുണ്ടായിരുന്നത് അപ്പൊ പൊറാ കൊണ്ടരിച്ചപ്പള് രാവിലക്കക്കും നാല് പൊറാട്ട ബാക്കിണ്ടായിര്ന്ന് അപ്പൊ കണക്കൂട്ടിട്ട് പത്ത് പതിനട്ട് പൊറാട്ടക്കെ കൊണ്ടരിച്ചി എല്ലാവരും നോമ്പ്ള്ളതല്ലേ അപ്പൊ നല്ല പോലെ കഴിക്കാലോ ന്നൊക്കെ പറഞ്കാണ്ട് ആരേ നോമ്പറന്നപ്പോ ആർക്കും തിന്നാൻ വയ്യ.
അത് ഇന്നലെ ഞാൻ മന്തി ഇണ്ടാക്കിരുന്നു അപ്പൊ എനിക്ക് മക്കളൊക്കെ ഞാനും എനിക്കും നല്ലോണം കഴിക്കാന്നുള്ള
ആ ഭയങ്കര പുതിയാണയ്ക്കാരം നമക്ക് നോമ്പറന്നാല് അങ്ങനെ കഴിക്കണം ഇങ്ങനെ കഴിക്കണം അത് കഴിക്കണം ഇത് കഴിക്കണ ണ്ന്നക്കെ ആലോചിക്കും പറഞ്ഞിട്ടന്താ നോമ്പറന്നാ ഒരു വള്ളാണ്ട് കുടിച്ചാ കഴിഞ് നമ്മളെ കഥ.
ആദ്യം തന്നെ ഒരു ജ്യൂസോ ഒരു ചായയോ കുടിച്ചതിന് പിന്നെ പിന്നെ ഒന്നും കഴിക്കാനായില്ല ന്നട്ട് രാത്രി മര്യാദിക്ക് കഴിക്കാനേ പറ്റിയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അത് രാവിലെ ഇപ്പ ചൂടാക്കിയിട്ട് ഞങ്ങള് മക്കൾക്ക് പൂരി കയിക്കുമ്പോം ഞങ്ങളെന്താക്കി മന്തി എടുത്തിട്ട് രാവിലെ കഴിക്കാ ചെയ്തത്. അതെ അതെ ഞാന് ഇണ്ടാക്കിയതാണ്. എനിക്ക് രണ്ടാള് അവര് ഇപ്പൊ ഒരാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും ഒരു കുട്ടി ചെറുതാ രണ്ടര വയസ്.
ആ അപ്പൊ മന്തി എങ്ങനെ ഇണ്ടാക്കല്. പ്രത്യേകായിട്ട് സി സിം പെട്ടെന്നൊക്കെ ആയിട്ട്.
ആ നമ്മൾ ഈസി ആണല്ലോ അതിന്റെ മസാല അങ്ങ് ചെയ്തു വെച്ചാ പിന്നെ ഈ ഒരു കറിയും കടിയും ക്കെ ണ്ടാക്കുന്നതിനെക്കാട്ടി എളുപ്പം ഒരു മന്തി അവിടെ വെക്കലാണ്.
ഫാസ്റ്റ് ഫുണ്ടായിട്ട് ഉണ്ടാക്കുകണെങ്കിൽ മന്തി എളുപ്പാണ് ഇപ്പൊ. മന്തിക്കാണ് ഏറ്റവും എളപ്പം തോന്ന്ണത് ബാക്കിയുള്ള ഇനൊക്കെ
ഏറ്റവും പെട്ടെന്ന്, അത് മഴണ്ടാവും തിന്നാൻ ബിരിയാണീനെക്കാട്ട് അത്ര മടുപ്പ് വരില്ല. നമുക്ക് ബിരിയാണി കിട്ടുന്നു ഞാൻ ഇത് ഊറ്റിയെടുക്കും ബസുമതി അരിയെ പൊതിർത്തി വച്ചിട്ട് ഒരുമണി ക്കൂർ പൊതിർത്തി വെച്ചിട്ട് നല്ലോണ്ണം വെള്ളത്തിൽ നമ്മൾ അരി ഊറ്റിയെടുക്കും. പിന്നെ ചിക്കന്റെ മസാലയില് മസാല ചെയ്ത് വെച്ചിട്ട് അടിയില്
ആ എങ്ങനെ ചിക്കന്റെ മസാല എങ്ങനെ നമ്മള് വേവിച്ച് വെക്കലോ അതോ വേവിക്കാതെ
കുക്കറിന്റെ ആ വേവിക്കാതെ നമ്മള് മ ലക്കേ കൊറച്ചെരം തേച്ച് വെച്ചിട്ട് അടീൽ ചിക്കന് ഹ് ആ കുക്കറിന്റെ അടിഭാഗത്ത് മാത്രം കൊള്ളുന്നത് അടിൽ പരത്തി ഇട്ട് അതിന്റെ മേലേ ഈ ഊറ്റിയ അരിയും ഇട്ട് മന്തിയുടെ മസാലക്കെ ഇട്ട് ഗമ്മ് ഇ ഒരൊറ്റ ഒരു വിസിലിന് ആ വലിയ കുക്കർ വേണം ആ പരന്ന ട്ടുള്ള വലിയ കുക്കറിൽ
നമ്മള് ഉയരത്തി നീളത്തിലുള്ളതാകുമ്പള് നമക്ക് അടിയിൽ അത്ര ത്തോളം എറച്ചി വെക്കാൻ പറ്റൂലല്ലോ
പറ്റി ഞാൻ കൊറച്ച് ഫ്രൈ താക്കും പൊരിക്കും കൊറച്ച് ചിക്കൻ എടുത്ത് പൊരിക്കും ഇതില് കൊറച്ച് ചിക്കനുണ്ടാവല്ലോ കൊ റച്ച് കോഴി അതിന്റെ എടേൽ വെക്കും കൊറച്ചെടുത്ത് പൊരിക്ക ച്ചിട്ട് നമ്മളെന്തേയ്യും ചോറ് ദമ്മിട്ടതിന് ശേഷം ചോറിലേക്കിടും ഇ ഈ ക്യാ താ ആ തക്കാളി അരച്ചതും പിന്നെ ചെറിയ ജീരകം പൊടിച്ചതും പിന്നെ ടൊമാറ്റോ സോസ്സില്ലേയ് തക്കാളിയുടെ പിന്നെ തക്കാളിയുടെ ജ്യൂസ് വേണങ്കിൽ നമുക്കൊന്ന് മിക്സിൽ അടിച്ചിട്ട് ആ അതു ഒഴിച്ച്
ടൊമാറ്റോ സോസും അതും പി തക്കാളിന്റെ സോസും തക്കാളി ജ്യൂസടിച്ചിട്ടും ചേർ
ആ രണ്ടും ചേർക്കും രണ്ടും ചേർത്ത് നല്ലതാ ഈ ടൊമാറ്റൊന്റെ സോസ് വാങ്ങിക്കുന്ന ഞാൻ കൊറ റച്ചേ ചേർക്കുള്ളൂ. അടിച്ചതായിരിക്കും കൊറച്ച് കൂടുതൽ ഒഴിക്കൂ പിന്നെ മല്ലിച്ചപ്പ്, പൊതീന, കുരുമൊ ളകിന്റെ ഇത് മണികള് ആ മണി കള് ആ മന്തിമസാലപ്പൊടി കൊറച്ച് കാ നമ്മളെ കാശ്മീരി മൊളക് പൊടിയില്ലേ ആ അതുടും എന്നാ ആ മാഗി ക്യുബൊരു ഒന്നര രണ്ട് മന്തി ഇല്ലല്ലോ അതെ ഇന്നലെ സാധനം വാങ്ങുമ്പോ മാഗിക്യുബിനെ മറന്നോയിട്ട് പിന്നേം പോയി വാങ്ങാ ചെയ്തെ മന്തിക്ക് മാഗി ക്യുബ് ഇല്ലാണ്ട്പറ്റൊ
ഒര്കിലോ മന്തിയൊക്കെ വെക്കാ ണെങ്കി എത്ര മാഗി ക്യുബിടും
രണ്ട് ഒന്നര അല്ലെങ്കിൽ രണ്ട് ഒരു ഒരു ക്യൂബില് രണ്ടെണ്ണം ണ്ട് ണ്ടാവോല്ലോ ഞങ്ങൾ പിന്നെ ഇവിടെ കൊറച്ചു പേരേ ള്ളൂ വലിയ വയ ഉമമ്മ ഉമ്മ ഉണ്ട് ഉമ്മാ മന്തിയൊന്നും കഴിക്കില്ല അപ്പൊ ഞങ്ങൾ നാല് പേർക്ക്ള്ള മന്തി മതി
ഉം ന്റെ ഏടത്തിന്റെ വാ ആ മന്തി അങ്ങൻത്തെ സാനങ്ങളൊക്കെന്നേ ടത്തിന്റെ മ്മക്കൊക്കെഷ്ട്ടം ചെല വീട്ടിലെ അമ്മായിമ്മ ച് പ്രായാളണ് പത്ത് എഴു പത്തഞ്ച് വസ്സായിക്ണ് പക്ഷെ ആൾക്ക് ഏറ്റോം ഇങ്ങൻത്തൊക്കെ ഫുഡാ ആ ഭയങ്കരിഷ്‌ടാ അതുപോലെ ഐസ്ക്രീ അതുപോലെ ഓളെപ്പളും എന്തെങ്കിലൊക്കെയിട്ട് ഇങ്ങനെ കസ്റ്റാർഡും മറ്റുള്ളതൊക്കായിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സ ലാഡ് അല്ലെങ്കില് അങ്ങനൊക്കായിട്ട്ങ്ങനെ ഓരോന്ണ്ടാക്കും സ്പെഷ്യലായിട്ടെന്തെങ്കിലും ണ്ടാക്കും അയിനൊക്കെ ഭയങ്ക താല്പര്യാ ഭയങ്കര ഇഷ്ടാ അതൊക്കെ കഴിക്കാന്
എന്റെ വീട്ടിലെ മമ്മാക്ക് ഷവർമ്മ ഭയങ്കര ഇഷ്ട അതെല്ലാരും അത്ഭുതപ്പെടും കാരണം ഈ വ ഇവിടുത്തെമ്മാ ക്കൊന്നും ഷവർമന്റെ മണം തന്നെ പറ്റില്ല ഇത് നേരെ തിരിച്ചാ ഷ ഈ ഷവായ, ഷവർമ്മ ഏ അതൊക്കെ ഭയങ്കര ഇഷ്ടാ അതൊക്കെ അൽഫാമൊക്കെ ഭയങ്കര
നമ്മളെയീ പ്രായത്തിലുള്ള ആൾക്കാർക്കും കൊറച്ച് പ്രായായാലൊരു ഈ അറുപത് വയസ്സ് കയിഞ്ഞോർക്കൊന്നും അങ്ങൻത്തെ സംഭവങ്ങളൊന്നും പക്ഷെ ഇവിടത്തെ ഇവിടെ ഇവിടെ അവിട്ത്തെ അമ്മായിമ്മാക്ക് ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങൾ മുട്ടായികളൊക്കെ നല്ല ഇഷ്ടാണ് അതേ പോലെ നമ്മൾ എന്ത് കുട്ട്യാക്ക് കൊണ്ടരാണെങ്കി ഞാനും വാങ്ങും ആൾക്കും വാങ്ങും ന്ന്
ആ അതെലെയസ് ഈ ലേസുകളൊക്കല്ലേ അതിവിടത്തെ ഉ മമ്മ എനിക്ക് വാങ്ങീല്ലേന്ന് ചോയ്ക്കും ക്കും കുട്ട്യാൾക്കും മുഠായി വാങ്ങി വരുമ്പോ എനിക്ക് വാ ഷുഗറുണ്ട് ഐസ് ഇതേപോലെ ഐസ്ക്രീ
ചെ വലിപ്പം വെക്കുമ്പോ നമ്മള് ചെറുതാവുന്ന്നൊള്ളത് അതാണ് അവസ്ഥ
ആഹ് അതോണ്ടായിരിക്കും ഈ ഐസ്ക്രീമൊക്കെ ഷുഗർ ഉള്ളോണ്ട് നമ്മള് വാങ്ങണ്ടന്നരി ക്യും പക്ഷെ സങ്കടം പറിം എനക്ക് മാത്രം മാങ്ങീല്ലന്നോള്ള ഷുഗർ ഉള്ളോണ്ട് നമ്മൾ വിചാ ലിം കൊടുക്കണ്ട മധരല്ലേന്ന് പക്ഷെ കുട്ട്യാള പോലെ തന്നെ ഇഷ്ടം പിന്നെ
ഇവിടെ മന്തി അങ്ങനത്തെ സാ ആ വല്യ അരിയോണ്ടുള്ളവെ മ് ബസു സുമതിയരിയൊണ്ട്ള്ള ഒരു പരിപാടി നടക്കൂല, പറ്റൂല ൻട്ട് ആൾക്കെ പിന്ന ഞ് അല്ല അങ്ങനെയല്ല ഉമ്മാക്ക് പറ്റൂല അപ്പൊ നമ്മൾ അവർക്ക് വേറെ വേറെ വേ ന്തെങ്കിലും പിന്നെഅയിന്റെ കൂട്ടത്തില് വെക്കേണ്ട്യരും
ഉം ഹ് ഹ് നിങ്ങള് മുഹറമ്പത്തിന് മുഹറമ്പത്തിന് മധുര ണ്ടാക്കണം ന്നുള്ള ഇതുണ്ടോ
അതൊക്കെ ഇണ്ട് പക്ഷെ പ്രാവശ്യം ചെയ്തിട്ടില്ല നോമ്പിൻ ഒമ്പിന്റെറെ അന്ന് പൊ
ഹ ഞങ്ങള് പായസം വെച്ച് ഇവിടെ ഭയങ്കര ഇതാണ് ഒമ്പതിനു ഉണ്ടാക്കി പത്തിനും ഉണ്ടാക്കി ഒമ്പതിനു അപ്പം ചുട്ട് ആ ഒമ്പതിന് അപ്പം ഉണ്ടാ കി നെയ്യപ്പം നെയ്യപ്പു എരചിച്ചിയുമായിരുന്നു ഇന്നലെ പിന്നെ സേമിയ പായസം വെച്ചു ക്യാരറ്റ് ആ അതെ ഇവിടെ അടുത്തൊക്കെ ചുറ്റുപാടുള്ള വീടൊക്കെ കൊടുത്തു ക്യാരറ്റും സേമിയം കൂടി നമ്മൾ വെക്കില്ലേ ക്യാരറ്റ് ക്യാരറ്റ് നല്ലോണ്ണം കുക്കറിൽ വേവിച്ചിട്ട് പൻസാരി ഇലക്കായൽ ലിട്ട് റ്റു വേവിക്കുക
ക്യാരറ്റ് എങ്ങനെ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തിട്ടോ അതോ അ അ അതേപോലെ മുറിച്ചിട്ട് ആ വെ
വേവിക്ക ആ പിന്നെ നമ്മ നല്ല ടേസ്റ്റ് ആണ് കുറച്ച് മിൽക്ക്മേടും കൂടെയുണ്ടെങ്കില് മിൽക്ക്മേടും കൂടെ പായസ അതുണ്ടെങ്കിൽ നല്ല രുചിയാണ് ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ട അവർക്ക് മധുര ത്തിനോട് വലിയ താല്പര്യം ഇല്ല എന്നാല് പായസം ഭയങ്കര ഇഷ്ടം
ഇവിടെ ഇന്റെ മ മാപ്പളക്ക് ഭയങ്കര ഇഷ്ട്ടാണ് ഇപ്പ ഇപ്പ എന്തെ എന്റെന്നാവം കുറചിസായിട്ട് പായസം നല്ല പറഞ്ഞില്ലല്ലങ്കിൽ ഒരു മാസത്തിന് ഞാൻ നാലുറി അഞ്ചുറി പായസം വെ എന്നെ കൊണ്ട് വെപ്പിച്ചു ഞാൻ ഇപ്പൊ കുറച്ചിസായിട് മിനിഞ്ഞാന്ന് ഞാൻ ചോയിച്ചിക്ക്ണ് ഇപ്പ എന്താ ഇങ്ങള്പായസത്തിന്നു പറയാത്തെ മറ്റേ എടകടക്ക് എടക്ക് പായസ അയച്ചായിലോ ഒരു അ പായസം പറഞ്ഞ മട്ടാണ് ആഴ്ച്ചേല് രണ്ട് ദിസം പായസം അതും സെമിയ പായസം സേമിയപായസത്തിനോടാണ് കൂടുതലും ത ഉം മോൻ മോനിക്കയിനുമാണ്ടി ട്ട ടയാണ് മൂത്ത മോൻക്ക് മറ്റവർക്ക് പിന്നെ ഇഞ്ഞിപ്പം ഏതായാലും കുഴപ്പമില്ല
അതെ ആ എന്നാ ശരി എന്നാ ആ ഒക്കെ